ആഹ് കേക്കുന്നോ
ആഹ് കേക്കുന്നുണ്ട്
ആഹ്
എന്ത്ല്ലാ
ആഹ് എന്താ അങ്ങനെ പോവ്ന്ന് സുഖവാണോ?
ആഹ് സുഖന്നെ രാത്രിക്ക്ളെ ഫുഡ് എല്ലാം ആക്കിയൊ?
ഓ രാത്രക്കല്ല ഫുഡ് ആക്കിയില്ല ഇനി ആക്കത്തൊള്ളൂ
ഏഹ്
ആഹ് അവ്ടെ ഫുഡൊക്കെ ആക്കിയാ?
ഇല്ല ഇല്ല പൊർത്തു പോയി വന്നട്ടാള്ളുപ്പോ.
ആഹ് ആഹ്
അടെ മഴല്ലണ്ടോ?
ഓഹ് ഇവിടെയൊക്കെ ഇന്ന് നല്ല ഇന്ന് നല്ല മഴ ഉച്ചക്കൊക്കെ ചെറുതായിട്ടൊക്കെ പെയ്ത് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അവിടെയൊക്കെ?
ഏ ഇവിടെ ഇപ്പ നല്ല മഴ പെയ്തോണ്ടുണ്ടായി
ആഹ് ഇപ്പൊ സന്ധ്യക്ക് ഇത്തിരി പെയ്തങ്ങങ് തോന്നുന്നു. ആഹ് പിന്നെ,
ഉച്ചെക്കെൻന്ത ഫുഡ് ഇണ്ടാക്കിയേ?
ഉച്ചക്ക് ഇന്ന് ചോറ്, നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ചോറ് കൊടുക്കണം അപ്പൊ അങ്ങനെയൊക്കെ ചോറ്, ചമ്മന്തി, തോരൻ ആഹ് ആഹ് അവിടെരു ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊണ്ട് പോവുലെ
ആഹ് ആഹ്
ആഹ് അങ്ങനെ ആഹ് ആർ സി സിയിലത്തേക്ക്
എന്തണ്ടാക്കിയെന്നട്ട് അവർക്ക് കൊടുക്കാൻ
അപ്പോഴേ ചോ പൊതിച്ചോറായിരുന്നു ചോറ്, ചമ്മന്തി, തോരൻ, മുട്ട പൊരിച്ചത് അച്ചാറ്
ഇനി രാത്രി എന്താക്കുന്നെ
രാത്രി ഇനി കാപ്പിയാണ്
കാപ്പിയോ?
ആഹ് കാപ്പി ഗോതമ്പ് പോലെ എന്തെങ്കിലും ദോശയോ, പുട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കത്തൊള്ള് ആഹ് അവിടെ എന്താ രാത്രിയില്
ഇവിടെ ദോശ ദോശ
ആഹ് ആഹ് ഉച്ചക്ക് എന്തായിരുന്ന്
ഉച്ചക്ക് മീൻ കറിയും ചെറുപയറിന്റെ കറിയും
ആഹ് പിന്നെ എങ്ങനാ പൊറത്തോട്ടൊക്കെ കറങ്ങാൻ പോയതാ
ആഹ് ആഹ് ജസ്റ്റന്ന് പൊറത്തു പോകേണ്ടി ആവശ്യണ്ടായിരുന്നു അങ്ങനെ പോയതാ
ആഹ് അതെ അതെ
മക്കളെല്ലാം എന്താക്കുന്നു
മക്കളൊക്കെ ഒരാൾ കല്യാണം കഴിഞ്ഞ് പോയി ഒരാൾ വർക്ക് ചെയ്യുന്നു
ഓഹ് വല്യ കുട്ടികളാണോ
ആഹ് അതെ അതെ
ആഹ്
ആഹ് എന്റെ ഹസ്ബൻഡ് പുറത്താണ്
അപ്പൊ നിങ്ങള് മാത്രണോ വീട്ടിലുള്ളെ
അതെ മോള് രാത്രി വരും
ആഹ്
അവിടെ മക്കളൊക്കെ എന്ന് വരും
എനിക്ക് ചെറിയ മക്കളല്ലേ
ആഹ്
പ്പ ഞാൻ
ഉ
മോളെന്തോ ഇവിടെ ചെയ്യുന്ന നാട്ടിൽ തന്നെയാണോ
ആഹ് അവള് പഠിക്കുന്നേ ഉള്ളൂ ആഹ് മോൾ ഡി ഫാമിന് പഠിക്കുന്നു മോയി മൊബൈൽ ഷോപ്പ് അല് ഒരു കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു
ആഹ്
പിന്നെ എന്തൊക്കെയാണ് വർത്താനം
വർത്താനം സുഖം ഇങ്ങനെയൊക്കെ പോകുന്നു മഴയും ഒക്കെ ആയിട്ട് പോകുന്നു
ആഹ് ങ്ങൾ പുറത്തൊന്നും പോക്കുന്നില്ലേ വീട്ടി
ആഹ് പുറത്തൊക്കെ പോവും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് പിന്നെ മക്കളൊക്കെ വരുമ്പോഴത്തേും പുറത്ത് ജസ്റ്റ് യാത്രകളൊക്കെ പോവും
ആഹ് വെക്കേഷൻ എവിടെ പോയിട്ടില്ലായിരുന്നു
വെക്കേഷന് ഇല്ലല്ല അങ്ങനെ ഫാമിലിടെ വീട്ടിലൊക്കെ പോകും
പിന്നെ മക്കൾ വരുമ്പഴത്തെന് ജസ്റ്റ് അടുത്ത് പുറത്തോട്ടക്കെ ഒന്ന് വൈകിട്ട് പോയി പുറത്തൊക്കെ പോയി ഫുഡൊക്ക കഴിച്ച് വരും അങ്ങനെ ചെയ്യ അവിടെ വെക്കെഷനൊക്കെ പുറ ത്തൊക്കെ പോകുന്നുണ്ടോ
ആഹ് ഇടെ ഫാമിലി ട്രിപ്പ് എല്ലാം പോയി കഴിഞ്ഞ് മിനിഞ്ഞാന്ന് കഴിഞ്ഞു
ആഹ് ആഹ്
പിന്ന ഹസ്ബൻഡ് വരുമ്പോഴാണ് പുറത്തോട്ടും അധികം കറക്കം ഇപ്പം പിന്നെ മക്കളോവിടയൊക്കെ അടുത്തുള്ളരു ചുറ്റലേ ഉള്ളൂ
ഏഹ്
ആഹ് പിന്നെ
പിന്നെന്തൊക്കെയാണ്
പിന്നെ അമ്മായിയുടെ വീട്ടിലൊക്കെ പോകവും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉമ്മാടെ അടുത്ത് പോകവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും
നമക്കൊരു ന്യൂ ഡിഷ് പറഞ്ഞുരുമോ ഉണ്ടാക്കാൻ
ഉണ്ടാക്കാനുള്ള ഞങ്ങൾ ഉണ്ടാക്കുന്നരു മെയിൻ ഡിഷന്ന് വെച്ചാൽ പായസ ബോളി ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ
പായസം
ബോളി മഞ്ഞയണ് കടല ഇത് നമ്മള് ഏഹ കല്യാണങ്ങൊക്കെ പോകുമ്പോഴത്തേനെ സദ്യക്കൊപ്പം കഴിക്കുന്നൊരു നല്ലൊരു ഏ ആയിറ്റോണത് അല്ല അല്ല അല്ല പഞ്ചസാര ആഹ അത് മൈദമാവ് ഉപയോഗിച്ച ച്ച് കടല ഉപയോഗിച്ച് നമ്മൾ കടല മേടിച്ചേ
ആഹ ആഹ എന്ത് പൊട്ടുകടല ഓ
ആഹ പൊട്ടുകടല മേടിച്ച് കുതിർത്ത് അതിനെ നല്ല രീതിക്ക് ആട്ടി പേസ്റ്റ് പരുവത്തിനാക്കണം വെള്ളം ഒഴിക്കാതെ ആഹാ അത് ആദ്യം ആവിക്കൻ കുക്കറി ഇട്ട് മൂന്ന നാല് വിസിലായിട്ട് വേവിച്ചതിന് ശേഷം കടലേ
നല്ല കുതിർന്നതിന് ശേഷംമാണ് കുക്കറട്ട് വേവിക്കണം മൂന്ന് വിസിൽ ഓളം കേട്ട് വേവിച്ച് വെള്ളം വറ്റി റ്റി വരുമ്പോഴത്തേന് നമ്മളതിനെ തണുത്തിട്ട് മിക്സിൽ ഇട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം പിന്നെ ഇതില് ഈ പേസ്റ്റ് ആക്കിതില് കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ ആ പേസ്റ്റില് പഞ്ചസാര ഏലക്ക പൊടി ഇതെല്ലാംയിട്ട് മിക്സ് ചെയ്ത് ചെറിയൊരു ഫ്രൈ പാനിൽ വെച്ച് നല്ല കിണ്ടി എടുക്കണം നല്ല വേവിച്ചേ ഇല്ല അത് ആഹാ പേസ്റ്റ് പരത്തിലാണ് നമ്മൾ ആട്ടിയെടുക്കേണ്ടിയുള്ളത്ത് വെള്ളം ചേർക്കാൻ പാടില്ല
ആഹ
അപ്പൊ നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റും ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മളതിനെ പരു എടുക്കണം
അപ്പോഴ എന്നിട്ട് ഇതിനന് നമ്മള് അടുപ്പിൽ വെച്ച് കിണ്ടണം ഇത് ആട്ടിയന് ശേഷം അടുപ്പിൽ വെച്ച് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇങ്ങനെ ഇളക്കികോടുക്കണം അപ്പൊ അത് ഫ്രൈ ആയിട്ട് വരും അപ്പൊ ഏലക്കേടയും മസാര എല്ലാ പിടിച്ച് നല്ല ട്രൈ ആയിട്ട് വരും
അപ്പൊ ഇതില് മിൽക്ക് കണ്ടൻസ് മിൽക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല
ഇല്ല ഒന്നും ചേർക്കണ്ട
അതിലന്നെ എല്ലാ ഫ്ലേവറും കിട്ടും
ആഹ ഇതിലാണ് നമ്മൾ ഏലക്കാ പൊടിയും പിന്നെ പഞ്ചസാരയും മാത്രം ചേർത്താൽ മതി പിന്നെ ചുക്ക് പൊടിയും ചേർക്കും
ആഹ
ഇത് ചേർത്ത് ഇത് കത് വെച്ചിട്ട് മൈദമാവ് നമ്മൾ പൊറോട്ടക്കോ കുഴയ്ക്കൂല്ലേ
ആഹ ആഹ
അതുപോലെ നമ്മൾ അത്രയും വല്ല വേറെന്നും ചേർക്കേണ്ട അതിലും പഞ്ചസാരയും ഒത്തിരി ഫുഡ് കളറ അല്ലെങ്കിൽ നമുക്ക് ആഹാ വേ വേ ഇത് കെമിക്കൽ ചേർക്കാും നമ്മളുടെ വീട്ടിലുള്ള മഞ്ഞപ്പൊടീ നമുക്ക് ഉപയോഗിക്കാ ഏറ്റോ നല്ലാ അതാണ് മ്മള വീട്ടിലുപയോഗിക്കണ മഞ്ഞൾപ്പൊടി.
യെല്ലോ ഷെയ്ഡിലാണോ ണ്ടാവാ സംഭവം.
തെ അതെ ആഹ് നല്ല പരന്നമ്മളെ വീട്ടിലൊള്ള റോട്ടിയില്ലേ ഒറട്ടിയൊക്കെ ണ്ടാക്കൂലേ.
ആഹ് ആഹ്.
അതേ ഷേ്പ്പിനിരിക്കും പക്ഷെ മഞ്ഞയാണ് നല്ല സോഫ്റ്റ് ആണ്. നമക്കിത് പായസത്തില് കൂടെ വെച്ച് കഴിക്കാൻ പറ്റും ആഹ് നമ്മള് ഇവിട്ത്തെ സദ്യക്ക് നമുക്ക് ഓണത്തിനൊക്ക നമ്മൾ ഫുഡിന്റെ ഇത് ചെയ്യും ഏറ്റവും നമുക്ക് ഓർഡർ വരുന്നരയിറ്റം ഇതാണ്.
ആഹ് ഞങ്ങള് ഇങ്ങളെ സദ്യെല് എന്തോരു ശർക്കരന്റന്തോരു പായസങ്കിട്ടൂലെ.
ആഹ് പായസ്
അമ്പൽത്തിലെല്ല അമ്പൽത്തിലെല്ലോങ്ങന ചോർന്റെ കൂട സൈഡ്ല ഭയങ്കര ടൈറ്റ് ആകീറ്റ്.
ആഹ് അരിപായസൊണ്ട് കടലപായസം വെയ്ക്കും.
അതല്ല അത് ഭയങ്കര ടേസ്റ്റല്ലേ
ആഹ് നല്ല ടേസ്റ്റാത് അതെയതെ ഇത് ഇന്നിട്ടിത് പിന്നെ പ ത്തി അമ്മള് ബോൾസ് ആക്കി പ ഈ മൈദമാവ് കൊഴച്ചിട്ട് ആഹ് മൈദമാവിന് സ്വൽപ്പെടുത്തിട്ട് ബോളാക്കീട്ട് അയിനെ പരത്തണം. ബോ പരത്തീട്ട് കുഴിച്ച് പരത്തണവെന്നിട്ട് ഈ മറ്റേ കടലേടെ ബോളുകൂടെ ഈ മൈദമാവിനകത്ത് വെച്ച് ബോൾസാക്കി പിന്നെ പരത്തിയെട്ക്കണം. പരത്തി യെന്നിട്ട് നെയ്തേയ്ക്കണം.
അപ്പ കടിക്യാങ്കിട്ടൂലെ ഈ സംഭവങ്ങളൊക്കെ.
ഇല്ല കടിക്കാൻല്ല എല്ലാം പൊടിച്ചേ ചേർക്കാവൂ.
പക്ഷേ ബോൾസാക്കി എടുക്കണോ പറഞ്ഞിട്ടില്ലേനോ?
ആഹ്.
അപ്പത് കടിക്യാങ്കിട്ടൂല?
ഇല്ലല്ല അത് നമ്മള് പേസ്റ്റാക്കിട്ടാണല്ലോ ബോളാക്ക്ന്നത്.
ആഹ് അപ്പൊ ആഹ് ഒരു അത് വെള്ളത്തില് മിക്സ് ആയിട്ട് കലര്ന്നെയാ
ഇല്ലല്ല. അത് നമ്മള് നല്ല ബോളാക്കി നമ്മള് നമ്മൾ ചപ്പാത്തിക്ക മാവ്രുട്ടി എടുക്കൂല്ലേ
അത്രയ്ക്ക് വലുത് ഉൺ ഉണ്ട്യ വാണ്ടേ.
പൂരിട ഉരുളെടത്ര വേണം. ഭൂരിയുടെ ഉരുളെ അത്ര ഉള്ളതാണ് ഷേപ്പ്. ആത്ര ബോൾസാക്കീട്ട് ഇതിന മൈതമാവില് കൂട മൈതമാവ് വെച്ച് കൊഴച്ച് മൈദാമാവ് നമ്മള കൈ വള്ളയില് വെച്ച് ഉരുട്ടിയെടുത്തിട്ട് സ്വ പ്പവൊന്ന് പരത്തി കൊടുക്കണം ഉഴിച്ച് പരത്തണം എന്നിട്ട് ആഹ് കടല ആഹ് ഈ കടല ബോള് മൈത ബോൾ മൈതയ്ക്കകത്ത് വെച്ചിട്ട് ബോള് മൂടണം. കടല മാവ് കൊണ്ട് കവറെയ്യണം.
ഇത് വറക്കൊന്നുംവാണ്ട എണ്ണേലിറ്റിട്ട്?
ക്കൊന്നും വേണ്ടാ. ഇതില് മൈദമാവില് നമ്മള് എണ്ണ ഒഴിചൊടുക്കണം അതൊഴിക്കുന്നത് നല്ലെണ്ണയിലൊഴിക്ക
കേക്ക്ന്നെ തെല്ലോ. ആദ്യയിറ്റ് കേക്ക്ന്നെ ഇങ്ങൻത്തെ സംഭവെല്ലോ എന്തെന്റെ പേര് പറന്ന്?
ബോളി പായസ ബോളി നമ്മള നാട്ടിലങ്ങാനാണ് പറയ്ന്നത് പല സ്ഥലങ്ങളും പല പേരായിരിക്കും. പായസ ബോളി. നല്ല ടേസ്റ്റാണതില് പായസവുംക്കൂടെ ഒഴിച്ച് കഴിക്കും നല്ല സോഫ്
എന്ത് പായസപ്പോ അതില് കയ്ക്യാ ഇട്ട് വയ്ക്യാ?
ഏത് പായസം ബെർമസെല്ലിയോ അടയാ- ആഹ് ഏത് വേണോ ചേർ
ഈ പാലട അതൊക്കെ മിക്‌സാക്കി കഴിക്കാൻ പറ്റ്വോ?
പാലടയാണതിന്.
ആഹ്.
നല്ല പാലടണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്.
ഓഹ്.
ആഹ.
ആദ്യയാട്ട് കേക്കുന്നെ അല്ലെ എല്ലാം പായസോം
ആഹ് നല്ല ടേസ്റ്റാ കഴിക്കാൻ- നമുക്ക് ഏലക്കടെ ആ ഒരു ഫ്ലേവർ നല്ലായിട്ട് കിട്ടും. ഏലയ്ക്ക് പൊടി നല്ല ഫൈനായി പൊടിക്കണം.
ഓഹ്
ഒരു തരി ഒന്ന് തരി ഒണ്ടെങ്കില് ഈ നമ്മള് പരത്തുമ്പോൾ അത് പൊട്ടി പോവും. നമക്ക് പരന്ന് കിട്ടു
ഏലത്തിന്റെ തോട് ഭയങ്കര കട്ടില്ല ഹാർഡ് ആയിട്ടല്ലേ അത് വറക്കുമ്പോ-
അത് പൊടി ആവോ?
ഈ ഏലക്കയാ- ഏലക്ക വറ്ക്കണ്ട നമുക്ക് പച്ച ഏലക്കയും പഞ്ചസാരയും കൂടിയിട്ട് മിക്സിയില് പൊടിക്കാം-
അതല്ല ഏലക്കന്റെ ആ പൊറം ഭാഗം ഭയങ്കര ഹാർഡല്ലേ?
തൊലി എന്നിട്ട് നമ്മൾ ഒരു അരപ്പക്ക് അരിക്കണം-
ആഹ് അങ്ങനെ അപ്പൊ അത് മിക്സ് ആ മതില്ലേ പഞ്ചസാരയിട്ട്.
ആഹ് പഞ്ചസാരയും ഏലക്ക ആയിട്ട് പൊടിക്കാൻ പറ്റും നല്ല പൊടിഞ്ഞുവരുവല്ലോ അപ്പഴ്‌ എന്നിട്ട് അതിനെ നമ്മള് ഒന്നും കൂടെ അരിച്ചു വേണം ഈ വ് കടലയിലും മാവിലും ചേർക്കാനൊള്ളത്. സ്വല്പം എന്തെങ്കിലും തരി കട്ടിക്കിരുന്നാ അത് ബ് ബോളി നമ്മള് പരത്ത്മ്പോ അത് പൊടിഞ്ഞു പോവും.
ആഹ്
അത് അവിടം കൊണ്ട് പൊട്- ട്ടി ഓ കീറി വരും ആഹ് നല്ലേ ഇതെല്ലാടേ ഉരുട്ടിയെടുക്കുമ്പോ ഒരു ബൂരിയുടെ ബോളി അത്രേ മാത്രം മതിയാവും.
ഞാൻ ഒന്ന് സേർച്ച് ചെയ്ത് നോക്കട്ട് യൂട്യൂബ് ല് ഞാൻ ആദ്യായിട്ട് കേക്കുന്നേ-
ആഹ് അത് തന്നെ പായസ ബോളി റെസിപ്പിന്ന് അടിച്ചു കൊട്ക്കുമ്പോ കിട്ടും.
ആഹ് ട്രൈ ആക്കി നോക്ക്-
ആഹ് അഹ് നല്ല അടിപൊളി ടേസ്റ്റ് ആണത് കഴിക്കാൻ-
ആഹ്.
ആഹ്. പിന്നെ അവിടെയൊക്കെ എന്തുണ്ട് സ്പെഷ്യല്- ഹലോ.
എന്നാ പിന്നെ വേറൊന്നുല്ലാലോ-
ഇല്ല ല്ല
എന്നാ വെക്കയാണ്
ഓക്കെ ക്കെ
പതിനൊന്ന്